ആഹ് എനക്ക് ചെറിയരു ചെറിയൊരു തെരക്ക് ഞാൻ ഉള്ളി തോലിച്ചോണ്ടിരിക്കേന്നു അപ്പൊ അയിനൊരു ഉള്ളി എടുക്കാണ്ടായിരുന്നു
അത് ശരി ഓ അത് ശരി നമ്മളിങ്ങനെ ഈ പണിയെടുക്കുമ്പോൾ നമ്മള് കിച്ചണില് വർക്ക് ചെയ്യുമ്പോഴും നമ്മളിങ്ങനെ ഫോ ഫോൺ വിളിച്ചോണ്ടിരിക്കുവല്ലോ നമുക്ക് നമുക്ക് അങ്ങനെ അത് നമുക്ക് നമുക്കത് കഴിയൂട്ടോ ഞാൻ ചെലപ്പോ വിചാരിക്ക
കഴിഞ്ഞ പക്ഷെ ചെലപ്പേങ്കിലത് നമുക്ക് ടൈം വേസ്റ്റ്
ആഹ് വേസ്റ്റ് ആവുന്നുണ്ട് അത് ശെരിയാ പെട്ടെന്ന് പണി നമുക്കിങ്ങനെ ഒതുക്ക ക്കി ഒരു സ്പീഡില് ചെയ്യാൻ
അത് കയ്യൂല
ആഹ് അത് ശരി ചെല കാര്യങ്ങളൊന്നും ഫോണ് വിളിച്ചോണ്ട് കഴിയുല ചെയ്യാൻ കഴിയൂല. അപ്പൊ നമ്മളതിനാപ്റ്റുള്ള പണികള് മാത്രേ ക കയിക്കുള്ളൂ.
ഉം അതെ. ഞാനിപ്പോ ഇന്റെ ഫോണിന്നെ വോയ്സൊന്നു വോയ്സ്ണ്ടല്ലോ അ വോയിസിട്ടാലതൊന്നും കേൾക്കാൻ കഴിയൂല്ല. ഫോണ് ഇങ്ങട്ട് ഓഫാവാ. അപ്പൊ ഞാനിപ്പോ ഒരു ഹെഡ് അഹ് കൊറച്ചായി ഫോണാകെ പിടുത്തംവിട്ടിന്. അയ്ല് പിന്നെ ഞാന് കൊറച്ച് ഓരൊ നാലഞ്ച് യിട്ടൊരു ഹെഡ്സ് ഹെഡ് സെറ്റ് വാങ്ങീന്.
ഓഹ്.
ഹെഡ്ഫോണ് അപ്പൊ അതുകൊണ്ട് ആഹ് അത അതായണ്ട് സുഖണ്ട്. കാരണം എനിക്കിങ്ങനെ കുട്ട്യാളെ ഗ്രൂപ്പ്ത്തതായാലും മെസ്സേജുകളൊക്കെ വരുമ്പഴേ അതൊന്നും കേൾക്കാൻ കഴിയണില്ല. പെട്ടെന്നോടോഫാവാ. അപ്പൊ ഇത് വെക്കുമ്പോ ആ പ്രശ്നം വരുന്നില്ല.
അതെലെ എനിക്ക് ഹെഡ്സെറ്റ് വാങ്ങിക്കണം ഇവിടെ ഇക്കാന്റോന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ അ ഒന്ന് വാങ്ങിക്കണംന്ന് വിചാരിക്കണ്. ആൾത് പിന്നെ ആൾക്ക് വണ്ടിയില് പോമ്പോ
എത്രായിന്നറിയോ മുന്നൂറ് രൂപയായി.
ആഹ്.
തു അല്ല. പിന്നെന്നോട് ഇൻക്കാവശ്യണ്ടെങ്കി ഇന്നോട് വാങ്ങാൻ പറഞ്ഞു അപ്പൊ ഞാൻ വാങ്ങി.
അത് ശെരിയെ ഇപ്പം ഹസ്ബന്റ്മാരൊക്കെ ഇപ്പം അങ്ങനെയാണ്. നമ്മളിപ്പോ പ്രത്യേകിച്ച് ഏണിങ്സൊക്കെ ഇണ്ടാക്കുന്ന ആളുകളാകുമ്പോ
ഇല്ലാ
ആഹ് ആത് മനസ്സിലായി. അ ആഹ് അ ഡയലോഗ് കേ കുമ്മേ നമുക്കറിയാം.
അങ്ങനെയൊന്നല്ലാന്നല്ലേ?
അതെ അതെ. പിന്നെ നീ നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് പറയുന്നതോണ്ട് നമുക്കറിയാലോ. ഉം അങ്ങനെ ഏഹ്
ഹെഡ്സെറ്റ് വാങ്ങിയ പ്പ അവിടുന്ന് ഈ വയറില്ലാത്ത ഹെഡ്സെറ്റ്ണ്ടല്ലോ?
വയർലെസ്.
ആഹ് യെസ്. അപ്പൊ അത് അയ്ന് എണ്ണൂറ് രൂപ ഇതുണ്ടർഞ്ഞ് ഏഹ് ഗ്യാരണ്ടി ഇണ്ട്ന്നറഞ്ഞ്. എണ്ണൂ എണ്ണൂറ് രൂപക്കെ കയ്യീന്നട് പോണാലോയ്ച്ചപ്പേ അഹ് വേ ണ്ടാർഞ്ഞ്. ഇജ് മുന്നൂർ പോയിട്ടെന്നെ മുന്നൂറായിട്ടെന്നെ പിന്നെ ക്കിത് നിർബന്ധാണ്. കാരണെനിക്ക് ക്ലാസ്സിന്റെ കുട്ടിയളെ ക്ലാസ്സിന്റെതൊക്കെ ആവുമ്പോഴേ മക്കൾത്. അപ്പൊക്കെ കേൾക്കല് നിർബന് ആണ്. മറ്റെത് കയ്യ്ണില്ല. അപ്പൊ പിന്നെ അങ്ങനൊരു വാങ്ങി അതോണ്ട് ഇപ്പോം നഷ്ടം തോന്നണില്ലട്ടോ കാരണം ഉപഗാരത്തിപ്പെട്ണ്ട്.
അതെല്ലേ. അയ് ശെരി. ഇപ്പ ഇക്കാന്റത് വയർലെസ്സാണ്. എന്തോ അതിന് ഗ്യാരൻ ണ്ടീ വാറണ്ടിയൊക്കെണ്ട്. ആയിരത്തി അഞ്ഞൂറോ അങ്ങനെ എന്തോ ആണ്.
ആഹ് ഇത് എണ്ണൂ എണ്ണൂറ് സ്റ്റാർട്ടേയ്യണേന് ഗ്യാരണ്ടി ഇല്ല സോറി അയ്ന് ശേഷള്ളേനാണ് ഗ്യാരണ്ടി ഉള്ളൂ. ഇതിപ്പോ ഈ മുന്നൂറ് രൂപയ്ക്കായോണ്ട് ഇതിന് ഗ്യാര ണ്ടിന്നൊക്കെ പർഞ് ആകപ്പം. ക്കത്ര നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല. നമുക്കിപ്പ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊ അപ്പൊ ഇതുപോലെ കോളെയുമ്പോ ആഹ് കോളെയുമ്പോഴൊക്കെ സുഖാണല്ലോ. നമുക്ക് പണി അയ്ന്റെ കൂടെ എടുക്ക
അതെ അതെ. കോളിങ് നല്ല ഉഷ് ഉഷാറായിട്ട് നടക്കും. മറ്റേ നമുക്ക്
ആഹ്.
എന്താ പറയ് ഈ ഫോണ് ഞാനിപ്പോ ചെവീല് വെച്ച് ഒരു തല ചെരിച്ചായിരിക്കുന്നേ.
ആഹ് അത് ഭയങ്കര ബുദ്ധിമുട്ട. അയ്ന്റെ കൂടെ പണിയും കൂടെ എടുക്കുമ്പളേ
ആഹ് തലയ്ക്ക് ഭയങ്കര വേദനയാ.
ഉം ഉം പണി പണി എടുത്തോണ്ട്
ആഹ് ഞാന് കൊറച്ച് മ മടക്കി വെക്കാാനുണ്ടായിരുന്നു അത് മടക്കി വെച്ചോണ്ടിരിക്കുവ
അഹ് ശരി മക്കള ഡ്രെസ്സാണോ
ആഹ് എല്ലാര്തുണ്ട് അലക്കിയാ മൊത്തം ഡ്രെസ്സുണ്ട് ഇനിയിപ്പോ കൊറച്ച് ആഹ് കോണീടെ സ്റ്റേറിൻ്റെ മുകളിൽ കുറച്ച് വിരിച്ചിട്ടിട്ടുണ്ട് അത് പോയി കൂടെ ഉണക്കാൻ ഓണം
അവിടെയാണാ ഒണക്കാൻ ഇടാറ് ഒണങ്ങി കിട്ടുന്നുണ്ടോപ്പം മിഷ്യൻ കേട് വന്നണ്ണ് പറഞ്ഞില്ലേ അപ്പൊ അയിന് ശേഷം ഒണങ്ങാൻ
അതിന് ഞാൻ ഒണക്കുന്നത് കേടില്ലാ ഒണങ്ങുന്നത്
ആഹ് ആഹ് അയ് ശെരി അലക്കുന്ന ഭാഗാണോ കേടന്നിട്ട്ള്ളത്
അത് അതെ അതെ അതാണ് പ്രശ്നം അല്ലാതെ ഏഹ് അത് ആ ഒണ ക്കുന്നതും കൂടെ ഇപ്പോൾ ഇല്ലാതിരുന്നെങ്കിലേ ബുദ്ധിമുട്ടായേനെ
ആഹ് കാരണം ഈ ടൈമില് ഒണങ്ങി കിട്ടാൻ നല്ല പണിയാണ് അലക്കാനും പണിയെന്നെയാണ് മഴേന്റെതിലൊക്കെ അപ്പ നീ അലക്കുന്ന അവിടെ എന്താ ഷീറ്റ് എന്തെ കെട്ടീട്ടുണ്ടോ മഴയൊക്കെ പെയ്യുമ്പം പ്രഗ്നന്റന്റായ ടൈമും കൂടി ഒക്കെ ആവുമ്പെ
ഇവിടെ മൊത്തം ഷീറ്റാ ഇവിടെ ഇപ്പതാ ഇപ്പൊ ഷീറ്റ് കെട്ടിക്കൊണ്ടിരിക്കുവാ അടുക്കള ഭാഗത്ത് രണ്ട് ഷീറ്റുണ്ട് ഇപ്പൊ ഇതാ ഓ ഭയങ്കര ആ ഫോണിന്റെ അടുത്ത്ന്ന് കൊറച്ച് കട്ട് ചെയ്യുമ്പോ ഒന്ന് മാറ്റ്
സൗണ്ടാ ആഹ് ഓക്കെ ഓക്കെ
എന്താ പറയാ ഇല്ല ഇല്ലാ ഇപ്പൊ കൊറച്ച് ഓക്കെ ആയി ഓഹ് മറ്റ് ആഹ് അല്ലെങ്കി ഭയങ്കര സൗണ്ടായിരുന്നു എന്താ പറയാ അപ്പം മൊത്തം ഷീറ്റ് കെട്ടിയിട്ട്ണ്ട് ഇപ്പൊ രണ്ട് ഷീറ്റ് ഇപ്പം ഈ ഭാഗത്തും കെട്ടിയിട്ട്ണ്ട് അപ്പൊ ഇനി സു മഴ മഴ കൊണ്ട് നമ്മള് അലക്കൊന്നും വേണ്ടാ ഉം അലക്കാനൊന്നും മഴ കൊള്ളൂലാ അപ്പം അവിടൊരു പ്രാവ്ണ്ട് പിന്നെ കോഴിയുണ്ട് അപ്പ അതൊക്കെ ഇങ്ങനെ അയലില് കേറും കാക്കയോ എന്തെങ്കിലൊക്കെ കാ അപ്പോ എനിക്കത്ഷ്
ശരിയാണ് ഉം പിന്നെ അതുകൊണ്ട് അങ്ങട് ബുദ്ധിമുട്ടാ വീണ്ടും ആ പണിയെടുക്കേണ്ടി വെരും
അതെ അതെ അപ്പ അതിന് എന്തായാലും ആവൂലാ അപ്പൊ ഞാന് ഏഹ് ടെറസിലാണ് ഞാൻ വിരിക്കല് അപ്പൊ ഇക്ക ആണ് വിരിക്കാൻ പോകുന്നതെങ്കി
ഉം
ആള് എന്താ പറയാ ഇള്ളത് എന്താ പറയാ നമ്മളിപ്പോ ഒണങ്ങിയത് മാത്രം എടുക്കുന്നതിൻ്റെ അപ്പൊ ഈ ആ ആ അവർക്ക്
എല്ലതു എട്
ഇങ്ങനെ എല്ലതും എടുത്ത് പോരും അപ്പൊ നനഞ്ഞതൊക്കെ എടുത്ത്പോരും അപ്പൊ എനിക്ക് ഭയങ്കര ദേഷ്യവാ
ആഹ് ആഹ്
ആഹ് ഒരു പണി പിന്നിം നമ്മള് എടുത്തോണ്ടിരി ക്കോണ്ടിരിക്കണല്ലോ
ഉം ഉം അതെ വെറുതെ പണി ഇണ്ടാക്കി തരാന്ന് പറയാ
ആഹ് അതെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ടെറസ്സില് കേറാനില്ലാ ഒണക്കാനൊന്നും ആഹ് ചിക്കാനൊന്നും ഉം അപ്പം അയ വിരിച്ചിടാന് അപ്പോ ഇനിയിപ്പോ ഞാന് കേറട്ടെ ഇന്നിട്ട് ഇന്നാല്
ആഹ് ആഹ് ഇയ്യ് പറഞ്ഞിണ്ടായിരുന്നല്ലോ ഇപ്പോ അടുക്കള ഭാഗത്ത് ഷീറ്റ്ട്ട് ട്ട്ന്ന് അവിടെക്ക് ഇങ്ങനെ വർക്കേരിയ ആയിട്ട് എടുക്കണന്ന് പറഞ്ഞില്ലേനിയോ? അതിപ്പോ നോക്കുന്നുണ്ടോ അതോ കൊറച്ച് കഴിഞ്ഞിട്ടാണോ എൻ
റ്റ് ഇനി അതിനുള്ള ബഡ്ജറ്റ് നമ്മക്ക് അത്യാവശ്യം ആയി ആഹ് അതിന് അത്യാവശ്യം ബഡ്ജറ്റ് ആവുവല്ലോ അതായി കിട്ടണം
ന്റെ അടുപ്പൊക്കെ കൊടുക്കുവാണോ ചെയ്യ്ണെ
ആഹ് അടുപ്പൊക്കെ കൊടുക്കണം കാരണം അടുപ്പില്ലല്ലോ അത് അത്യാവശ്യം നല്ല വലിയ രീതിയില് എടുക്കണം
ആഹ് അൻക്കിപ്പോ ഡെലിവറി കാണ ടൈമിനേക്ക് എന്താ ചെയ്യാം അട്പ്പിന് ഗ്യാസന്നെ ഉപയോഗിക്കാണോ?
ആഹ് ഗ്യാസന്നെ അടുപ്പിന് ആദ്യമേ ഇല്ല പിന്നെ നമ്മള്
അങ്ങനെയല്ല അതല്ല ഞാ ചോദിച്ചത് ഈ ഒരു വെള്ളം അങ്ങനെണ്ടല്ലോ നമ്മള് കുളിക്കാൻ വേണ്ടിട്ട് വെള്ളം
അതിന് ഞാനിവിടെ ആഹ് അതിന് ഞാനിവിടെ നിൽക്കില്ല. ഒരു നാൽപ്പത് ദിവസം വരെ ഞാൻ എൻ്റെ വീട്ടിൽ പോവും അപ്പൊ പിന്നെ അതിൻ്റെ ആവിശ്യം വരൂല്ല.
ആഹ് ആഹ് അതെ.
അല്ലെങ്കില് നമുക്കിപ്പോ വെള്ളം തിളപ്പിക്കണെങ്കി നമുക്കിവിടെ ഗ്യാസി തിളപ്പിക്ക ഞാനിപ്പോ വീട്ടില് പോകുമ്പോ ഒരു കു റ്റി ഗ്യാസ് കൊണ്ടു പോണംന്ന് വിചാരിച്ചിരിക്കയാണ്.
ആഹ് അത നല്ല ന്നാ അവരെ ബുദ്ധിമുട്ടിക്കണ്ടാല്ലോ.
ആഹ് അതെ. സ്റ്റൗവിന് ഭയങ്കര കേടാ കാരണം എന്താ വെച്ചാ സ്റ്റൗവിന് ഭയങ്കര ലൈറ്റായി, റ്റ് ആഹ് രുള്ളു തി
ആഹ് തീ വരുള്ളൂ ആഹ് അഹ് ശെര്യ അഹ് ചെല ഗ്യാസിനൊക്കെ സംഭവിക്കാറ്ണ്ട് ഞങ്ങളവിടെ ഗ്യാസിന് രണ്ട് ന്നും അങ്ങനെ ആയിട്ട്ണ്ടായിരുന്നു പിന്നെ അത് കൊണ്ടുപോയി നന്നാക്കി, പിന്നെ അതങ്ങനെങ്ങനെ അങ്ങനെ തന്നെ ആയെന് ശേഷം ഞങ്ങൾ അത് മാറ്റിയേക്കാണ്.
ഉം ഇത് മാറ്റാൻ അത്യാവശ്യം നല്ലോണ്ണം ആയിട്ട്ണ്ട് കാരണം കാലപ്പഴക്കണ്ട്.
ആഹ് ആഹ് ഇനിപ്പം അ ഞങ്ങള്ടെ അത്ര കാലപ്പഴക്കില്ലട്ടോ ഏ ആ ഇങ്ങടെ വന്നെ നെഷം, ഓ ഒന്ന് രണ്ട് നാലാമത്തതാണിത്. ഞങ്ങള്ത് പെട്ടെന്ന് കേടന്ന്ട്ട്ണ്ട് ആദ്യം ആഹ് ത്രീ ബർണറല്ലേ വാങ്ങി ആദ്യ സ്റ്റീല് പിന്നെ ത്രീ ബർണർ പിന്നെ ആഹ് ടു ഉള്ളത് വാങ്ങി ആഹ് ഇതിന്റെ തന്നെ. ഗ്ലാസിന്റെതന്നെ ഇപ്പ ലാസ്റ്റ് വീണ്ടും ആഹ് നമ്മളെ പണ്ടത്തെ അത്ണ്ടല്ലോ അലുമിനിയോ എന്തേനു പറയ? അറിയൂല ഇത് അയേനെഷം വലിയ പ്രശ്നം വന്നിട്ടില്ല ഇതാവുമ്പോ പെട്ടെന്ന് ചൂടാവുന്നുണ്ട് മറ്റേ ആഹ് ഗ്ലാസിന്റെതമ്പോ ചൂടാവാനൊക്കെ ബേക്കോട്ട.
അതെ ഇവിടെ ഭയങ്കര ഭയങ്കര നല്ലതാണ് ട്ടോ ഗ്ലാ വടെ പെട്ടന്ന് ചൂടാവുന്നുണ്ട്. പക്ഷെ വീട്ടിലത് ഗ്യാസല്ല അത് എനി എനിക്ക് തോന്നുന്നു അതിന്റെ കാലപ്പഴക്കം പറയുകയാണെങ്കി, നമ്മള് ഫസ്റ്റില് നമുക്ക് ഗ്യാസ് അങ്ങ്തായില്ലേ,
ആണോ
ആഹ് നമ്മള് ഫസ്റ്റില് അമുക്ക് അന്നൊക്കെ ഗ്യാസ് അങ്ങനെ പൊതുവെല്ല ലങ്ങനെ സുലഭല്ലല്ലോ ഒര് സമയത്ത് നമ്മള് ഇങ്ങനെ എഴുതി കൊടുത്ത് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു സമയം അ പ്പങ്ങനെ ഇണ്ടാവുല്ലോ
ആഹ് അന്നത്തെ ഗ്യാസായിരിക്കുല്ലെ?
ആഹ് ഞാൻ ആറാം ക്ലാസ്സില് പ അങ്ങനെ ആറാം ക്ലാസിന്റെ മുന്നായിരിക്കും ആറാം ക്ലാസിലൊക്കെ പഠിക്കുമ്പഴ തോന്നുന്നു
ആഹ് ശരി അപ്പൊ അത്യാവശ്യം നല്ല പയക്കണ്ട്.
ആഹ് നല്ലത് ന്ന് പറയാനില്ല അതിനേക്കാളും പഴക്കണ്ട്. അപ്പൊ ആള് മാറ്റുന്നില്ല അപ്പൊ ഇപ്പൊ ഉപ്പ പറയും എന്താ ഇത് മാറ്റിയാല് പെട്ടെന്ന് തീ ഗ്യാസ് പെട്ടെന്ന്
കഴിയുന്നോ ആഹ് അത് ചില സ്ഥല ചില സ്ഥലങ്ങളിലൊക്കെ ഉപ്പാർക്ക് ഉണ്ടാവാർതാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യല്ല എങ്ങനെയാലും പോണ ഗ്യാസ് പോവും.
ആഹ് പക്ഷെ ഇതാ ആഹ് അത്രയും ടൈമാണ് ഞമ്മളിപ്പോ ഒരാള് വരുമ്പോ അവിടെ ഇനി കരണ്ടടുപ്പ്ണ്ട് അപ്പം കൂടുതലും കരണ്ടടുപ്പുമ്മ ആഹ് ഉമ്മ ചോറൊക്കെ വെക്കുമ്പോ കരണ്ടടുപ്പത്ത് വെള്ളം തിളപ്പിച്ചിട്ട് പിന്നെ അത് റൈസ് കുക്കറിൽ അങ്ങനെ എറക്കി വെക്ക ഇമ്മാക്ക് ഭയങ്കരെ ഭയങ്കരെ അടുപ്പ് ഉപയോഗിക്കും, അടുപ്പ് തന്നെ ഉപയോഗിക്കും. ഗ്യാസുമ്മേലങ്ങനെ ഉപയോഗിക്കാറില്ല
ഉപയോഗിക്കാറുണ്ട്. അതല്ലെങ്കിലും കുറച്ച് പ്രയായവര് ആഹ് അങ്ങനെ തന്നെയാണല്ലോ ഉപയോഗിക്കുക, അല്ലെ
ആഹ് അവർക്ക് നമ്മളും അടുപ്പ് ഉപയോഗിക്കണംന്നാ ആഗ്രഹം.
ആഹ് അതെ
അല്ല നമ്മടെ ഇല്ലേ ഇപ്പൊ അമ്മായിമ്മമാർക്കൊക്കെ കൂടുതലും അങ്ങനെയാണ്. അഹ് ഇപ്പൊ ഇവിടെ തന്നെ ആഹ് ഉമ്മമാര് വരുമ്പോ ഉമ്മമ്മ ഒക്കെ വരുമ്പോ പറയും നിനക്കിപ്പം ഞങ്ങൾ ഇന്റർലോക്കിട്ട സമയത്തൊക്കെ പറഞ്ഞിരുന്നു നിനക്കിപ്പോ എന്താ പറയാ, അടുപ്പുണ്ടാക്കി കൂടായിരുന്നോ, ആഹ് എന്തിനാണ് ഇപ്പം അതുണ്ടാ ക്കിയെ. അപ്പം നമ്മള് അടുപ്പുണ്ടാക്കി കഴിഞ്ഞാല് ഒരു കാര്യമൊന്നുമില്ല, അതിലിപ്പം
അതാണ് ഞാനത് വിചാരിച്ചിട്ടാണ് ഇപ്പം വേണ്ടാന്ന് വെച്ചത്. പിന്നെ എനിക്കിപ്പോൾ ഓരോരുത്തര് ഇങ്ങനെ പറയുന്ന കേക്കുമ്പോ ഇനി ആവശ്യം വരുമോ എന്നുള്ളൊരു ഡൗട്ട് അങ്ങനെ വരുന്നുണ്ട്. അത് വേണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കാലെ?
ആഹ് അപ്പണ്ടാക്കിയാ മതി. അടുപ്പ
അങ്ങനെയല്ല അത് എനിക്ക് തോന്നാ, നോക്കട്ടെ ആ ഒരു ഡൗട്ടിലങ്ങനെ നിക്കാണിപ്പോ, ആഹ് അതനുസരിച്ച് ച്ച് ആഹ് അതാണ് നമുക്ക് പരിമിതിണ്ട്
ആഹ് ഞങ്ങളെ വീടിന് എന്തായാലും ഇപ്പോ ഈ ഇതില് ഉണ്ടാക്കാൻ എന്തായാലും കഴിയൂല. അപ്പൊ നമുക്ക് എന്തായാലും നമ്മള് വർക്കിംഗ് കിച്ചൺ ഉണ്ടാക്കാം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അല്ലേ
അയ് ശരി വാർത്തിട്ടന്നെയാണോ ഉണ്ടാക്കുന്നത് ഇനി ഉണ്ടാക്കുമ്പോ
എനിക്ക് അങ്ങനെയാണ് ആഗ്രഹം, ആള് പറഞ്ഞത് ഷീറ്റിടാന്നാണ്
അത് ശരി. പക്ഷേ എന്റിക്കക്കെ പറഞ്ഞത് ഷീറ്റിട ഏറ്റവും നല്ലത് വാർക്കാണ് പറഞ്ഞിട്ടാണ് ഇക്ക വാർപ്പാക്കിതന്നത്
അതെ വാർപ്പാണ് എപ്പൊളും നല്ലത്, കാരണം എന്താ വെച്ചാല് ഇനി എന്തെങ്കിലും മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തെങ്ങ് അവിടെ തേങ്ങയൊക്കെ വീണ സ്ഥലക്കെ ക്കെയാണെങ്കില് മൊത്തത്തില് ഓക്കേടാ